ആ കേക്കുന്ന്
ആഹ എന്താണ്ട് വിശേഷം?
കിശേല്ലിട്ട് ങ്ങനെയൊക്കെങ്ങ് പോണം
സ്കൂൾ വെകേശനുംള്ള ലൊക്കെ ആയിട്ടൊക്കെങ്ങ് പോകുന്നില്ലേ
ആ അതൊക്കെ തന്നെ ആ കൊറെ നാളാലേ നമ്മളൾ സംസ സരിചിട്ട്
ആ ആ ഞാൻ കണ്ടിന് നീ വി ചെയ്ത്ണ്ണു എനിക്ക് പിന്നെ വിളിക്കാൻ പറ്റീല്ല.
ഓ
ല്ല ഉണ്ടല്ലോ
ആഹ ഓ അപ്പൊ പിന്നെ കൊറച്ച് തിരക്കായിരിക്കും ല്ലേ
ഓ പറയണ്ട. അവരയിന്ന് ഫോണൊക്കെ കിട്ട ന്നല്ലാത്ത പാടാ
ആ അത് തന്നെ അവര് നമ്മൾ ഫോണ് എടുത്തപ്പഴും ഓടി വരും ഇതാ ഇവിടെ ഒരാൾ പിണങ്ങിയിരിക്കുണു ഫോൺ കൊടുത്തില്ലാന്നും പറഞ്ഞ്
ആഹ് അതാണ് കുഴപ്പം ഇതിപ്പോ എന്തായാലും എണീറ്റില്ല ഇന്ന് മോക്ക് ട്യൂഷൻ ഇല്ല അതുകൊണ്ട് അവൾ കിടക്കുക ആ ഞായറാഴ്ചയല്ലേ അങ്ങനെ അവൾ കിടക്കുന്നു അല്ലെങ്കി രാവിലെ എല്ലാരും ആഹ് പറ
രണ്ടുപേരല്ലേ ഉള്ളത്
ഇല്ലെല്ലു മൂന്ന് പേര്
മു ആ മൂന്ന് പേരാണല്ലേ ആ ഒരു ചെറിയ ആളും കൂടെ ഉണ്ട്
എന്തേലും കുറച്ചൊക്കെ ഒതുക്കി വെക്ക ഞാൻ എന്നിട്ട് പിന്നെ എണീചിട് ഇച്ചിരേരേം അവന്റെ കൂടി ഇരിക്കണം
ഓ ആ ഇവിടെ ഒരാൾ ആഹ ഒരാള ഒരാള് പള്ളിയിൽ പോയെക്കണ്
ആഹ ആഹ് ആ രാവിലെ അല്ലേ
ആ രാവിലെയാണ് ഇപ്പൊ വെയിലൊക്കെ ആയികൊണ്ടേ അവൻ രാവിലെയാണ് ക്ലാസ് മ് മ്
ഓ എന്റെ മോനിക്ക് പത്ത് മണിക്ക് പോയാ മതി
ആഹ പത്ത് മണി എട
ഉം വെക്കേഷൻ ആയോണ്ടാ പത്ത് മിനിറ്റ് ഒരു പന്ത്രര ഒക്കെ ബാങ്ക് വിളി കുറച്ച് പന്ത്രണ്ടെ മുക്കാലൊക്കെ ആവൂമ്പോഴേ വിടും
ഓ അവൻ ഏത് ക്ലാസ്സിലായി മോൻ പള്ളിൽ
മോൻ പള്ളിലായിട്ടല്ല ഒരു ട്യൂഷൻ സെന്റർ പോലത്തെ അങ്ങനെയ പോണ്
ആ അപ്പൊ പരീക്ഷ എവിടെ എഴുതിപ്പി
ഇല്ല പരീക്ഷയൊന്നുംല്ല ശ്
പരീക്ഷയൊന്നുല്ല ആ പഠിപ്പി ഓ കാര്യങ്ങൾ ഓരോ ക്ലാസ് അനുസരിച്ച് പഠിപ്പിച്ചു ആ ആഹ് ഇവിടെ അങ്ങനെ ഉണ്ട് പ മദ്രസ ട്യൂഷനെന്നും പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട്
ആഹ് ആഹ് നമ്മള വീട്ടിന്റെ അടുത്താ അന്നേരം പിന്നെ ഞാൻ ആ ബാച്ച് പൂട്ടും മറ്റേഉണ്ട് ഈ റോഡ്ലൊട്ടൊക്കെ പോണം ഇല്ലേൽ ഒറ്റയ്ക്ക് വിടണ്ടാന്ന്പ അ ഞാനിങ്ങനെ അങ്ങ് വിടും.
ആ
കെഷണേണ്ട അല്ലെങ്കി വൈകിട്ട് എല്ലാപ്പും എല്ലാ പിള്ളേ ലെ വൈകിട്ട് സ്കൂൾ തുറക്കും സ്കൂൾ കഴിഞ്ഞു വരാൻ പഴ
ആഹ് ഇവിടെയും വൈകുന്നേരം തന്നെ പക്ഷേ ക്ഷേ രാവിലെ ഉള്ളതാണ് ഓൾ പോണ ദിവസവും നല്ലന്ന് തോന്നണ് പിന്നെ സ്കൂളിൽന്ന് വന്നാല് ഒരു ഓട്ടോണ്
ആ പിന്നെ എന്താണ്ട് വെക്കേഷൻ ഒക്കെ ആയിട്ട് ഉ
ത നമ്മള് ഒരു സ്ഥലം വരെ ടൂർ പോയിരുന്നു
ആഹ എവിടെയിരുന്നു
മൂന്നാറിലാണ് പോയത്.
ആഹ എങ്ങനെ ഉണ്ട് അവിടത്തെ ക്ലൈമറ്റ് മറ്റക്ക നമ്മള ഇവിടൊക്ക പ്പ ചൂടല്ലേ
ആഹ അവിടെ കോഴ പോലെ നമ്മള് ചെറുതായിട്ടൊന്നു മഴ തുടങ്ങിയ സമയത്താണ് പോയത് അതുകൊണ്ട് വലിയ വെയിലായിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ വെയിലുണ് അങ്ങില ഒരു തണുത്ത ഒര്
കാറ്റ് ആ ആഹ ആ തന്നെ തന്നെ ഇടെ എപ്പഴും ഒരു തണുത്ത കാ എടുജോണ്ടിരിക്കും
ഓ മദ്രസയില് ഒ ഒരു മൂന്ന് ദിവസം അവധിയ ഉണ്ടായിരുന്നു അപ്പോഴാണ് പോയത് അല്ലാതെ പിന്നെ എങ്ങോട്ടും തിരിയാൻ സമയമില്ല
സമയംമില്ല ഞങ്ങള് പോവാന്നൊക്കെ വെച്ച് ഒരു സ്ഥലത്ത് ഇത്തൊക്കെ പോവാന്ന് വെച്ച് ഇരുന്നെന്നു പിന്നെഈ ചൂടും വെപ്പ്രാളം ഒക്ക എങ്ങനെയാന്ന് അറിയാക്കത്തില്ലല്ലേ പൊടിയളും കൂടി ഉണ്ടായതോണ്ട് അവനിം കൊണ്ട് പോന്നത് അല്ലാ ത്ര ബുദ്ധിമുട്ട അങ്ങനെ പിന്നെ അങ്ങ് വേണ്ടന്ന് വെ
ഉം ആ ഇപ്പഴ് മറ്റ് പ്രശ്നമൊന്നുമില്ലല്ലോ ഗ്യാസിന്റെ പ്രശ്നവേഅതുകൊണ്ട് ഇപ്പൊ കുഴപ്പമില്ല എന്നാ
എന്നാലും ഉണ്ട് രണ്ട് ദിവസത്തിന് മുമ്പ് കടയൊക്കെ അവധിയല്ലാ
ആ ആ അടച്ചിട്ട്ണ് സാധനങ്ങൊക്കെ നല്ല വെല
ആ അതൊരു വല്യയൊരു ബുദ്ധി ട്ടോ ഞങ്ങ ആ സമയത്തൊക്കെ ഈ സമരം പറ ഇങ്ങനെയൊക്കെ സംസാരിച്ചൊണ്ടിരിക്കുമ്പഴാണ് ഞങ്ങള് ടൂർ പ്ലാൻ ചെയ്തത് അന്നരം പിന്നെ ഹോട്ടലും പോയ കുഞ്ഞുങ്ങളെയുംകൊണ്ട് പോണന്ന് വല ഇല്ല നമ്മളാവുമ്പോൾ എന്തെങ്കിലും ഒക്കെ മതി കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പറ്റത്തില്ലല്ലേ അങ്ങനെ പിന്നെ ഇപ്പൊ രണ്ടു ദിവസത്തിനുമ്പ എനിക്ക് പുള്ളരക്ക് കടയ്ന്ന് എന്തോ വേണോന്ന് പറഞ്ഞ് കടയിൽ പോയി നോക്കിയപ്പെ കടയെല്ലാം അടച്ചിട്ടിരുന്ന്.
ആ അപ്പൊ ആറാന്തിയ എട്ടാന്തിയേ ഹർത്താൽ ഉണ്ടാര്ന്നു ഇവര് ഹോട്ടലാര് അടചു പ്രതിശേ ശരി
ഉം ന്ന്ട്ട് എന്തായിരുന്നൊന്ന് പറ ല്ല പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല വാർത്തയും ന്യുസും ഒന്നും നോക്കിയില്ല. അതും വല്ലാത്തൊരു പാടാ ഒ കുടുംബങ്ങൾ അതും ചുറ്റിപ്പറ്റി പോണാ എത്ര കുടുംബങ്ങളുണ്ട്.
ആ അത് തന്നെ അതെ
ചെറിയ ചെറിയ ഇതക്കെ നിർ
ആ ഇവിടെ നമ്മ ഞങ്ങള് ഞങ്ങടെ അവിടെക്കെ ചെറിയ ഷോപ്പുകളുണ്ട് പശേ നല്ല കച്ചെടെള്ള സ്ഥലങ്ങളാണ് പക്ഷെ ഗ്യാസ് സിൻ്റെ വെല കൂടിയതുകൊണ്ട് അവര് കട പൂട്ടിയിട്ടെക്കണ്
തന്നെ ഈ സമയത്തൊക്കെ മക്കള് വീട്ടിന്നിക്കണ സമയത്തൊക്കെ അവര്ക്ക് വല്ലോം മേടിക്ക പിടിക്കാനോ ഒക്കെ ആണെങ്കിലും ഈ ജോലിക്കാരെകേ അവ എന്തുവാ ആ കടയെന്ന് ജോലി ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ ആ പക്ഷെ ഇപ്പൊ വ വലിയ കടകളൊ ക്കെ ഒള്ളൂ കെട്ടാ നമ്മൾ ഇവിടെ മിക്ക ചെറിയ കടകളും ഒക്കെ അടച്ച്
ആ തട്ടുകട പോലത്തെ ആ കടകളൊക്കെ അടച്ച്
വല്യ കടകളെന്ന് പറഞ്ഞ ആ നല്ല ആഹാരങ്ങള് വല്യ കടേന്ന് പറഞ്ഞാല് ചിലപ്പോ ഈ ഹ് ഉം കൊച്ച് കടേന്ന് പറയുമ്പോ വല്ല്യ കടേക്കായും കച്ചവടവുള്ള കടകളാ
ആ അത് തന്നെ നല്ല കച്ചവടൊള്ള കട അതാണ്
ചെയ്യാനാ അതങ്ങനെയങ്ങും
ഞങ്ങളെ വീട്ടിരിക്കണ ഗ്യാസിനേക്കാൾ അഞ്ച് ലെ കിലോയേ അതില് കൂടുതൽ ഒള്ളൂ പക്ഷെ ആ ഒരു ഗ്യാസിന് കൊടുക്കണം മൂവായിരം രിം രൂപയാണ് കൊടുക്കായുള്ളെ അപ്പം കുട്ടിലാ ആ നമ്മ ഞങ്ങൾ ആയിരം രൂപ കൊട് പതിനഞ്ച് കിലോ അതിനകത്ത് ഇരുപത് കിലോയെ ഒള്ളെന്ന് ഞാൻ ഈയിടക്കാണ് അറിഞ്ഞത് എന്റെ നാത്തൂന്റെ
വെയ്റ്റ് കൂടുവല്ല അത് ആ വെയ്റ്റ് കൂടുവല്ല അതാണ് അവരെ ഗ്യാസിന്റെ നിറം കണ്ടില്ലേ നമ്മക്ക് റെഡ് അല്ലേ
ആ ആ നീല ആ പക്ഷേ വെറും അഞ്ചു കിലോ കൂടുതല്നാണ് രണ്ടായിരം രൂ
കൂട്ടി അന്നേരം മൂവായിരം ആയത് ഇല്ലേ
മൂവായി
ഉം ഞാൻ ഇത്തറേം വിചാരിച്ചില്ല ഞാൻ വച്ച് പത്ത് രണ്ടായിരം രൂപ ആവും ആയിരിക്കും ഒന്ന് പക്ഷേ അവരിക്ക് ഒരുദിവസം ഒരു ഗ്യാസ് റ്റ് വേണം എല്ലാ പാചകവും ചെ ചെയ്യുന്നതല്ലേ
ഹ് ഹോട്ടലിലൊക്കെ പിന്നെ വിറവ് അടുപ്പ് ശീലിച്ചവർക്ക് അത് ഒ ഒക്കെയാണ് പക്ഷെ അല്ലാതെ ഗ്യാ പ്പിൽ മാത്രം വേവിച്ച് വരുന്നവർക്ക് അത് പറ്റ
വിറകടുപ്പ്ന്ന് പറയുമ്പോഈ വലിയ കടകള ക്കെ ആവുമ്പോ അതിന്റെ സെറ്റപ്പിലൊക്കെ ആയിട്ട് അവരങ്ങ് അഡ്സ്റ്റ് ചെയ്ത് പോയി ഈ തട്ടുകട റോഡ് സൈഡിലൊക്കെ ഇരിക്കുന്നവെര്ക്ക് ഗ്യാസില്ലെങ്കി പ
ആ ഗ്യാസിലേ റ്റത്തുള്ളൂ മറ്റേ ഹോട്ടല് പോലെയുള്ള ആ സ്ഥലത്ത് ഈ ബിരിയാണി അങ്ങ ങ്ങനെ ഉള്ള കടകള് ഇവിടെ ഉണ്ട് വിറവിലുള്ള കടേം ഇവ
ആ വെറകില് ഇപ്പൊ നമ്മളിവിടെ ഒ ഫേമസ് ഒരു കടയാ കൊഹ്‌വാ കൊവാന്നും പറഞ്ഞ് പള്ളമൊക്കിൽ അവിടെ വന്നിട്ട് മന്തി മന്തിമൺ മലബാറന്നും പറഞ്ഞ് ഒരണ്ണം മന്തി അവിടയക്കെ ഇപ്പം വേ ദ ഉപയോഗിക്ക് ണ്ന്ന് പറയ്ണ്ട് ദായും പിൻ ന്നെ എല്ലാവരും ങ്ങ് തട്ടിമൂട്ടിയൊക്കെ അങ്ങെ അടച്ചിട്ടിരുന്ന ഒരു വരുമാന ഇല്ലല്ലേ
ആ അടച്ചിട്ടാ ഒരു വിമാനവും ഇല്ല പിന്നെ സാധനങ്ങൾക്ക് ഇപ്പോ വില കൂടുതലാണ് കേട്ടോ ഞങ്ങൾ ഇന്നലെ മോനേം കൊണ്ട് ഹോസ്പിറ്റലി പോ പോരുന്നവന് സുഖല്ലായിരുന്ന് അപ്പഴ് ഏഹ് ചായക്ക് ഒരു സ്ഥലത്ത് പന്ത്രണ്ട് ഒരു സ്ഥലത്ത് പതിനാല് അങ്ങനെയൊക്കെ ബോർഡിൽ എഴുതിയിട്ടേക്കണ്‌
ചായ്ക്കൊക്കെ വില കൂടി തന്നെ നമ്മള് പിന്നെ ഈ പൊറത്തെറങ് ന്ന് ഈ നിത്യ ജീവിതത്തിന് വേണ്ടിട്ട് പുറത്തിറങ്ങിട്ട് ഈ ആഹാരമൊക്കെ കഴിക്കുന്ന ആൾക്കാരിക്ക് വല്ലാത്ത ഒരു ഇതായത് അവരെ ശമ്പളത്തിന് മാറ്റം ഇല്ല ചെലവും കൂടും
ആ അത് സെയിം അതാണ് മങ്കളത്തിന് മാറ്റൂല
ങ്കര ബുദ്ധിമുട്ടാണ് ആ ആ എന്തായാലും പുറത്തിറങ്ങി ഒരു ഗ്ലാസ് ചായയോ വെള്ളവോ വേട്ച്ചു കുടിക്കാതിരക്കാൻ പറ്റത്തില്ലല്ലോ അതിപ്പഴ്ത്തെ ചൂട് ചൂടും വെപ്രാളത്തില്
ഓ അതന്നെ എന്തെങ്കിലും ഒന്ന് കുടിക്കാരിക്കാൻ നമ്മക്ക് പറ്റത്തില്ല.
അത് മാത്രല്ല മൊത്തത്തിൽ വില കൂടും ഗ്യാസിന്റെ വില കൂടുമ്പം ബാക്കി ഓട്ടോ പെട്രോളിന് വില കൂടുമ്പോ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാ.
പെട്രോൽന് ന്ന് നാള അഞ്ച് രൂപ കൂടി യാ യുദ്ധം തുടങ്ങിയ സമയ ഇനിയും ഇരുപത്തഞ്ച് രൂപ കൂടുന്ന് എങ്ങനെ
ഒറ്റ ആ എങ്ങനെ ഇത് ഇരുപത്തഞ്ചോ കൂടുമ്പോ മറ്റ മറ്റുള്ള സാധനത്തിന് ഒരു സാധനത്തിനായിരിക്കും ഇരുപത്തഞ്ച് രൂ വച്ച ഇവര് കൂട്ടാൻ പോണത്
അത് തന്നെ ഇരുപത്തഞ്ച് രൂപ ഇങ്ങനെ കൂടുമ്പോ നമ്മ നമ്മളെ വരുമാനവും കൂടെ അതേപോലെ കൂട്ടിയോ പക്ഷെ പറ്റും നമ്മ സ്ത്രീ വരുമാനത്
ആഹ് വരുമാനം കാ നിലനിൽക്കേം ചെയ്യും ചെലവ് കു കുടേം ചെയ്യും ഇപ്പോ നെലവിൽ നടന്നോണ്ട് ഇരിക്ക്ണതാണല്ലോ
ഓ ഉള്ളോർക്കെല്ലാം കാണും പക്ഷെ നമ്മളെ പോലെ മിഡിൽ ക്ലാസ്സിലുള്ളവരൊ-
ഈ അതില് കെടന്ന് പെടാപാട് പെ ട്ന്നത്
മ്മ്
പിന്നെ അങ്ങനെ നീ ഇപ്പ സ്കൂളൊ
ആ സ്കൂള് ചതുറക്കുമ്പ സ്കൂള് തുറപ്പ് മാത്രല്ല വലിയ പെരുന്നാളും കൂടെ വരല്ല
ആ അത് ശെരിയാ ജലജേ അത്ങ്ങനെ മുങ്ങി
ഇപ്പഴേ ഇ വരി പറ നാളിന ഒരു ഡ്രസ്സ് സ്കൂള് തൊറക്കുമ്പോ ഒരു ഡ്രസ് തന്നു പറയ ഞാൻ പറഞ്ഞ എല്ലാത്ത ഒരു ബസ് മതിന്ന് പറ
ഉം പിന്നെ വ വ്യത്യാസ ഇല്ലല്ലേ കല്യാണങ്ങളും ഉണ്ട് ആ സ്കൂളോറക്ക് ഡിക്ലെയർ ചെയ്തിട്ടില്ല നീ എന്താ പറയുന്നന്ന് അറിഞ്ഞ ഇല്ല
പക്ഷേ ഒന്നായിരിക്കും ആ ഒ കറക്റ്റ് തിങ്കളാഴ്ചയാണ് വന്നേക്കണുന്നത്
അങ്ങേരം പിന്നെ ഒന്നാം തീയതിയാവാൻ തന്നെയാണ് സാധ്യത
ഉം വലിയൊരു നാൾ വരുമ്പോഴും പള്ളിയില അവധി കുറവായിരിക്കും
ആ
കറക്റ്റ് ഒന്നാം തീയതി തിങ്കാഴ്ച ഒന്നേക്കണം ശനിയാഴ്ചക്കണെങ്ക കുഴപ്പമില്ലായിരുന്നു
ആ ഒരു ഇത് കിട്ടിയാ അങ്കിൽ ഇല്ലാ ന്നം വല്ല്യ പെരുന്നാളാ പത്തോസം എന്തായാലും അവധി കൊടുക്കത്തില്ലേ
കൊടുക്കും പക്ഷേ ഞങ്ങൾക്ക് സ്കൂളി ഇപ്പൊ ഓളെ കൊണ്ട് എന്റെ വീട്ടിൽ പോയി നൽക്കാൻ പറ്റൂല അതാണ്ഞാ ഇങ്ങനെപ്പ മക്കള് പഠിക്കാൻ പോയന് ശേഷം വീട്ടിൽ പോയി നി പിക്കാനേ പറ്റുന്നില്ല
ആ വീട്ടിൽ പോയി നിക്കി രണ്ടുവസം തൊവാ നിക്കും
ആ ഇവിടെ ഹസ്ബൻഡറ് ഗൾഫ് ലായൊണ്ട് നമ്മക്ക് പിന്നെ കൊഴപ്പല്ല അവധി കിട്ടിയ പോയി നിക്ക്- ക്ക്യാ പക്ഷെ അവധി കിട്ടുമ്പോ ഒരിടത്ത് പോണോങ്കി അടുത്ത ഒരിടത്ത് അവധിയാണെങ്കി അടുത്ത സ്ഥലത്ത് പോണം
ആ അത് പാടാം നന്നെ അതൊരു വിഷയമായിരുന്നു അങ്ങനെ ഇടക്ക് ദർശക അവധി കൊടുത്തായിരുന്നല്ലേ ദറസ് ആണാേ നമ്മൾ ഇവിടെക്കെ ഉണ്ടായിരുന്നേട്ടാ നമ്മള് മോൻ പഠിക്കുന്ന ഇല്ല എങ്കിലും നമ്മൾ ഇവിടെക്കെ ഉണ്ടായിരുന്നുന്ന